ആഹ് ന്താ മോളെ വർത്താനോ.?
നല്ല വർത്താനോ എന്താ അന്റെഹ് കേക്കാത്തെഹ് ഒർക്കെ പറയ്
ബടെയ് മയായിട്ടാ തോന്ന്ണ്ട് റെെയ് ൻ
ഹ് ഹ് ആഹ് ഞാ കൊറേ നേരണ്ട് ച് ണ
എന്താന്ന് ആര് കറിയ പറ്റ്യേ..
ഇൻക്കത് അട് അടിച്ചിട്ട് ഇതാവണ് ല്ല്യ.
മ്.
എന്തൊക്കെയാന്ന്ട്ട് ഇന്നത്തെ വിശേഷം.?
നല്ല മഴയാ മോളെ പൊറത്തെറങ്ങാ കൊലല്ല ഫുള്ള് നനഞ്ഞ് ബീച്ച് അറിഞ്ഞിട്ട്
ആഹ് വീര്ച്ടാ സ്ഥലഇണ്ടോ ക്?
പ്പോ രണ്ട് റൂമ് ഒഴിഞ്ഞെട് ക്ണൈനോണ്ടേ
ആഹ്
പൊറത്ത്ന്ന് താക്കിട്ട് ഒരറിന്ന്ട്ട് അത്ത്ക് കേറ്റിടും.
ആഹ് ആന്റയില് വേറെ കോള് വെര്ന്ണ്ടോ
ആഹ് ന്താങ്ങനെ
ആഹ് വേറെ കോളിങ്ങാര് വരാണ് എടുക്കണ്ടട്ടോ അത് ടൈമിങ് കഴിഞ്ഞ്ട്ട് എടുക്ക
ആഹ് ആമ്മ റ ആഹ്
ഇന്നും നാളെയും കൂടിയൊള്ളൂ അയ്‌ന്റുള്ളിൽ തീരുമാനക്കിക്കോ വേഗം
പിന്നെന്താ ചായുട്ച്ചോ
ചായ മുമ്പെ കഴിഞ്ഞു ചായുടിയൊക്കെ കഴിഞ്ഞു
ചോർന്നോ ചോറൊക്കായോ
ആഹ് ചോറൊക്കെ വെച്ച്ണ്ട്
ഉം
മക്കൾസൊക്കേടെ ഉം ഹസ്ബന്റ് വന്നോ പണി കഴിഞ്ഞ്
പണില്ല ഹസ്ബന്റിന് എപ്പളും ഇവടെണ്ടാവും
അയ് അന്നെ നോക്കിരിക്കാ
ന്നാ നോക്കിരിക്ക
ഉം
മയായതോണ്ടേ പണി കുറവാ
ആഹ് ഇതൊവ് എട്ന്നാ നനഞ്ഞതൊക്കെ ഇതിപ്പച്ചിന്റാണ്
വിശേഷം മ കാക്കൊക്കെ വന്നോ?
കാക്ക ഇന്നലെ രാ വൈകുന്നേരാ പോയത്
എന്താ പണി
ന്റെ കോളിങ്ങനെ കണ്ട്‌ട്ട് ആരാന്റീക്ക് കോളെയ്യ്ണ് പേര് കാ പേര് കാണ്ണില്ലല്ലോന്ന്
ഏ പറയാ
ആഹ്
ആരോ ലൈനട്ച്ചാന്നിചാരിച്ച് പേടിയായ്ട്ടേക്കും.
ആഹ് ആഹ് അതെ ഏഹ്, ഇട്ത്തെക്ക പ്പ വുട്ടൊട്ത്ത്ട്ടൊള്ളൂ ഉം അപ്പൊ നിക്കായ്ഞ്ഞ് വന്നിട്ടല്ലെള്ളൂ പിന്നെ, നാളെ പരിപാടിയാള്ണ്ടോ?
നാളെ ശനിയാഴ്ച അല്ലേ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല. കല്യാണം എല്ലാവ
ആഹ് ആഹ് ഉം, അ അതാടെ പൂസണ്ട ഇന്ന് ഇമ്മമ്മ വരും. ഇമ്മമ്മാക്ക് കെതിയേടക്കാരം. അഹ്
എന്താ കറി?
മീൻകറി
ഏഹ്
ന്തേക്കാന്നു? അല്ല, മാസിന്റെ തലട്ട് കറി ചേർത്തിട്ട് ബത്തല് പൊരിച്ചിട്ടുണ്ട്.
പ്പ എന്തായാലും നല്ലോം തിന്നല്ലാരും.
മഴക്കാലത്ത് നല്ല കട്ടൻചായ മിച്ചോറൊക്കെ ഇങ്ങനെ മാണം
മിച്ചെറിനോട് എനിക്കിഷ്ടല്ല. ഇൻക്ക് പയമ്പരി പപ്പ്സൊക്കെ
ഇന്റെ മക്കൾക്ക് അങ്ങൻത്തൊന്നുംഇഷ്ടല്ല. നെയ്യപ്പം കുയ്യപ്പം
അത് മൂന്നെണ്ണം നാലെണ്ണറ്റണ്ടായിനു
ഒക്കാ പടിക്കയാ?
അല്ലല്ല. ഒഴിവല്ലേ ഇന്ന് കിട്ടിയേത് തന്നെ
ആഹ്
സതന ഏഹ്
അപ്പ ഇപ്പന്റെ കൂടെ ഇവിടുത്തേറ്റങ്ങളും കൂടെ പോയി.
ആണ്ടു പോയോക്കാൻ കോലല്ലല്ലോ.
മഴല്ലേ?
അത്‌ മാത്രല്ലല്ലോ
അല്ലാത്ത വിഷയൊക്കെണ്ട്?
ഇപ്പ നമ്മള് ചെയ്യണതേ
ആഹ്, അങ്ങനെ
ഹ
പിന്നെ വേറെ ആര ആര തിക്ക് ഉമ്മതാ അവിടെ
ഏ അ ശരി അവിടെപ്പ ഉണ്ടോ
പറ്റല്ല എപ്പള അമ്പതക്കാറ് അമ്പണക്ക
ഏ
ആ
മക്കളൊ ഒരു കാര്യം പറഞ്ഞാ നാലാ ആളോട് പോയി
ഒയവല്ലേ ഇന്ന് ഫ്രീ ആക്കി വിട്ടണം
എനിക്ക്
ആ
മഴണ്ട ലാട്ടും ഇങ്ങട്ടും ഞാൻ നടക്കണ്ടേ
അ ചീത്തറമാതിരി നനത്ര കൊടുന്ന് കട്ടും പത്ത വ പൈ ചാടി കൊണട്ട നാളെ സ്കൂളിന്താ ശരില്ല നാൻില്ല ഇരി പിന്നെ ന്ന ന്താ ആൻക് ചോറ്റ്ക്ക്
ൻക്ക് ചോറ്റ്ക്ക്, കോഴിക്കറിണ്ടേനി പക്ഷെ ഇഞ്പ്പോ രാത്രികക്ക്ണ്ടാക്കണം
ആഹ് ന്ദ്യേ ജ് ഫുള്ള് തിന്നയിച്ചാ
ആൗച്ചക്കേ കാക്ക പണില്ലാതീ നോണ്ട് വൈകുന്നേരം ഓട്ടടയും കോഴിക്കറിംകൂടെ കൂട്ടി
ഉം ആഹ്‌
ഞ്പ്പ ന്തെങ്കിലും കിട്ടണം
പന്ത്രണ്ടണി അല്ലെ
രാത്രി സാമ്പാറിനോടൊന്നും വല്യഷ്ടല്ല ഉച്ചക്ക ഇഷ്ടം
ഈ തൺപ്പത് ചിക്കൻ പൊരിച്ചതങ്ങട്ട് കിട്ടണം, നാളത്രന്ദ്യ നാളെ നാലാംദി നല്ലോ എണ്ണേച്ച്ക്ണ നെറ്റിമക്കൊകെർങ്ങിക്ക്ണു ഉം
മക്കളെന്താ പഠിക്കാ
അവഓന് നാളെ ട്യൂഷൻണ്ട് അതിന് പോണ്ല്ല്യ പറിയ
അയ്‌ശരി ഇപ്പൊതന്നെ
ഹി ഹി ഹി മൂന്ന് വിഷയാണ് നാളെ
ഇപ്പ എണ്ടങ്കിലും റ്റൂറോക്കെ പോയ്‌ക്കോളി
ആഹ്‌ അതാനല്ലത് ഹ് ഹ് ഹ് തണുപ്പത്ത്
ആ കെട്ട്യോനോട് പർഞാണ്ട്
ഉം
ഉം
ആ
ഹം
ഞങ്ങളിങ്ങനെ പറിം ഞാനു മ്യൊക്കെ ങ്ങനെ പറയും ഞമ്മക്ക് ഒരട്ക്കങ്കിലും പോവല്ലേ ട്രിപോവല്ലേ ട്രിപോവല്ലേ?
ഒഴിവുണ്ടായണ്ടാവുലലെ
ഓയ്‌വ്ണ്ടായാലും അങ്ങനെ കുൽങ്ങൂല
ഇവടിം അങ്ങനെ കുൽങ്ങൂല മോളെ
കൊറേ പറഞ് മട് ആഹ്‌
ഇവര്ണ്ടാവൂലന്നൊള്ളു ഞാൻ ന്റെ ഇഷ് ഞാ പറിം ഞാ ഇങ്ങളെ കാത്ത് ന്ന്ട്ട് കാര്യല്ലഞാൻ പോവാണ്ന്നറിം ഞമ്മക്ക് ഇവരെങ്ങനെ കാത്ത് ത്തിരിന്നിട്ട് കാര്യല്ലല്ലോ ഞമ്മക് കണ്ടേടത്ത് നമ്മള് പോണ്ടേ
എങ്ങനെ കോർച്ച നേര്ത്തെ ഒരു പെണ്ണ് വിളിച്ചപ്പോ പർണോ? ഓള് ഓളെ ഹസ്ബന്റ് ഗൾഫിലാ
ഉം
ക്ഷെ കൊണ്ടോവൻ ആരുല്ല ന്ന അന്റെ വീട്ട്ന്ന് പോയ്‌ക്കൂടെ അന്റെ വീട്ട് വീട്ടാരേ പോകൂല അവിടത്തെ വീട്ടാരും പോകൂല്ല
ഏ ഞാന്റെ വീട്ടി പോയാൽ എല്ലോട്ത്തും പോകും
ഉം
ഇവട്ന്ന് പിന്നെ അനിയാൻ വന്നാ ഓന്റപ്പം പോകും
അഹ്‌ശരി
ഓല് പോകുമ്പേ അപ്പോളും ന്റെ പുതിയാപ്പള പോരൂല ങ്ങള് പൈക്കോളി ന്നർഞ്കാണ്ട് പൈസരും ഏ
അപ്പൊ അമ്മക്കോരു ചടപ്പാണ്
ആഹ് അപ്പൊ ഞാൻ ചിലപ്പോ നാെ അജ്മീർ പോയപ്പോ ലേറ്റ് ചെയ്യാൻ പോയില്ല
ആഹ് നമ്മള് ഓരപ്പോ അങ്ങനെ പോകുമ്പോ അവര്
ആഹ് അല്ലായിട്ട് നിനിക്കൊരടുങ്ങാെ പിന്നെ റൂമൊക്കെ എടുക്കുമ്പോൾക്ക ഒരു ബുദ്ധിമുട്ടാണ്ടാരിച്ചിട്ടേ ഞാൻ പറഞ്ഞങ്ങള്ൾ പേക്കോളി പറ
അങ്ങനെയാണ് ഒപ്പരം പോവാന് പോവാനൊക്കെ ഇവിടെ സാഹചര്യം ഉണ്ടക പോരല്ലന്നുള്ളു
താല്പര്യം ഇല്ലാത്ത ആളെക്കാരം യാത്ര
അയിന് ഇഷ്ടല്ല ഞാൻ പിന്നെ കല്യാണത്തിന്റെ മുമ്പ് കൊറെേ സ്ഥലങ്ങള്
ലൈനില് പോണതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളും
ആഹ് ആ ഓലീ സ്ഥലം കണ്ടിട്ടാണ് തില്ലാത്ത
ആഹ്
ഇഞ് പെരെ പോവണ്ടോ
ആഹ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവണം
മദ്രാസ് സ്കൂളും കൂടെ ഒന്നിച്ചില്ലെങ്കിൽ സുഖേനല്ലേ
അതാണ്ങ്ക ഞാന് അങ്ങനെ ചേർത്തക്കണ
ഏ അപ്പൊ സുഖ
ഉം
ഇംഗ്ലീഷ് മീഡിയ
ആഹ്
ഏ അവിടെ മദ്രസ ഉണ്ടാവല്ലോ
ഉം
ന്നട്ട് പഠിക്കണ ഒന്നുല്ലേ മക്കള്
ഉം ഒരിത്തി അവിടെ എന്തൊക്കെയോ കാണ്ടി കൂട്ടണ്ട് വൾക്ക് എക്സ്പീരിയൻസില് നമ്മൾ പണ്ടുണ്ടാക്കീനമാതിരിടണ നൂലോണ്ടുഉള്ള ഐറ്റംസ് ഉണ്ടെന്നോ